ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്താ പരിപാടി
പരിപാടി ഒന്നുഇല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു റസ്റ്റ് എടുക്കുന്നു എന്താണ് ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ച് കഴിച്ച്
കഴിച്ച് ആഹ് എന്തൊക്കെയാണ് വിശേഷങ്ങള് മഴയൊക്കെ ഇണ്ടോ
മഴ ഇന്ന്പ്പൊകൊറവാണ് രണ്ടു ദിവസായിട്ട് മഴയില്ല
ഇവിടെ നല്ല മഴയാ നല്ല മഴയായി ട്ട് ഏഹ് ഫുള്ള് പിന്നെ വെള്ളൊക്കെ കേറി നമ്മളെ ഇവടെ അടു ത്ത് കായലൊക്കെ ഉണ്ടെയ് അപ്പോ കായലിന്റെ സൈഡിലൊക്കെ വെള്ളൊക്കെ കേറി ട്ട് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു
ആഹ് പനിയാണാണോ സൗണ്ടില് എന്തോ ഒരു വ്യ
ആഹ്‌ സൗണ്ട് മഴ നനഞ്ഞിട്ടാ പനി പിടിച്ചത് അത് വ വണ്ടിയില് ഒരു രണ്ട്‌ മൂന്ന് കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ മഴ നനഞ്ഞു അപ്പൊ അതിന്റെ പറ്റിയതാ തൊണ്ടവേദനയും കാര്യങ്ങളും
ഉം ഹോസ്പിറ്റലി പോയില്ലേ
ഹോസ്പിറ്റലി പോയി എനിക്ക് ഈ മെഡിസിന്റെ ഒക്കെ അലർജി ഉണ്ട് മരുന്നുകൾടെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അയ് പിന്നെ മരുന്നുകളും ഗുളികളും ഒന്നും കഴിക്കാൻ പറ്റത്തില്ലേ
ആഹ് ആഹ് ആഹ്‌ ഓഹ് അപ്പൊ വല്യ ബുദ്ധിമുട്ടാല്ലേ ആഹ്
ട്ടാ അപ്പൊയാവി പിടിച്ചൊക്കെയാണ്‌പ്പൊ കൊറയ്ക്ക്ന്നേ അസുഖം വരുമ്പഴത്തേക്കും അങ്ങനത്തെക്കെ അവസ്ഥയേന്ന് അപ്പൊ ഹോസ്പിറ്റലില് പോയി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഉം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആവി പിടിച്ച് കൊറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് തൊണ്ടയൊക്കെ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളു അറിയാലോ മഴയാവുമ്പഴത്തേക്കും ഉള്ള ബുദ്ധിമുട്ടുകള് ശ്വാസംമുട്ടുണ്ട് അതിനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്
ഇവിടെ എല്ലാർ ക്കും പനിയാ
ആണല്ലേ കൊച്ച് മക്കളൊക്കെ ഉണ്ടോ
ആഹ്‌ ഒരു മോളുണ്ട് അവൾക്കും വയ്യ കുഞ്ഞുങ്ങൾക്ക് വന്നാലാണല്ലോ പാട്
കുഞ്ഞുങ്ങൾക്ക് വന്ന പാടാ ശരിയാ
ഉം പിന്നെ അഹ് ഞങ്ങളെല്ലരും തൊണ്ടവേദനൊക്കെ ആയതുകൊണ്ട് ഇപ്പ കഞ്ഞിയാ കുടിക്കുന്നെ
ആണല്ലേ മോളാണോ കരയുന്നെ
ആഹ്‌ മോള് ഒറക്കവായിരുന്നു ഇപ്പ എണീറ്റ്
ഉം കഞ് ആഹ് അതെ കഞ്ഞിയാ നല്ലത് കാരണം വച്ചാല് ഈ സമയത്ത് കഞ്ഞി ചൂടുള്ള ആഹാരങ്ങൾ മാത്രേ കഴിക്കാവുള്ളൂ ഞാന് ഈ തണുത്തത് മാത്രേ കഴിക്കുള്ളൂ അങ്ങനെയാണ് എനിക്ക് ഈ തൊണ്ടയുടെ വേദന തന്നെ കൂടിയത് അപ്പൊ ഡോക്ടർ പറഞ്ഞു ചൂടുള്ളത് മാത്രേ കഴിക്കാവുള്ളൂന്ന് പറഞ്ഞു
ആഹ്‌
എല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാാവും തൊണ്ടയിൽ
ആഹ് ഇൻഫെക്ഷനൊക്കെ ആയാൽ പോവാൻ പാടാണ്
ആഹ് അതെ അതെ അതെ ഇൻഫെക്ഷൻ ആയാല് പാടാണ് അപ്പഴ പറഞ്ഞപ്പ എനിക്ക് ഈ ബുദ്ധിമുട്ടും കൂടിയൊക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നമാണ്
ആഹ് ആഹ് ആഹ് ആൻ്റിബയോ എല്ലാം അലർജിയ അല്ലേ
ആന്റിബയ ആന്റിബയോട്ടിക്ക് ഒക്കെ പ്രശ്നവാ അതായത് നമുക്ക് ഈ വേദന വന്നാൽ മാറുന്ന വേദന വന്നാ മാറുന്നേ ഗുളിക കളൊന്നും പറ്റില്ല
ആ ഹാ
ഞാൻ ചോദിച്ചു പക്ഷച്ചത് മീനൊക്കെ എന്താ കിട്ടിയാ മീനൊക്കെ ഉണ്ടോ ഞങ്ങളവിടെയൊക്കെ മീനൊക്കെ ദയങ്കര കുറവാണ്
മീനൊക്കെ നല്ല വില ആയത് കൊണ്ട് ഇന്ന് ഇവിടെ ഇറച്ചിയാ വാങ്ങിയത്
ആണോ ആഹ് ഓക്കെ നമ്മളവിടെ ഇന്നലെ കോഴി വാങ്ങിയായിരുന്നു കോഴിക്കറിയ വെച്ചേ എന്നിപ്പോഴത്തേക്കും ഇന്ന് ഒരാവശ്യമായിട്ട് പോയ സമയത്തിന് മീൻ കിട്ടി മോള് നല്ലോം കരയുന്നുണ്ടല്ലോ
മോളുടെ കൈ കാലിലാണെങ്കി ഒരു ജീവി വന്നിരുന്നു അപ്പൊ ആകെ പേടിച്ചു
ആഹാ
ഉം പച്ച വെട്ടിലങ്ങാണ്ടയാ മോക്ക് ഒന്നര വയസ്സ്
ഒന്നര വയസ്സാ ഓക്കേ
ആഹ്
ആഹ് പച്ച വെട്ടില് ആഹ് ഓക്കെ
അത്പ്പ ആദ്യായിട്ടാ കാണുന്നത് അതിനിപ്പോ കാലിൽ വന്ന് ഇരുന്ന്
ഓക്കേ ആഹ് ശെരി
ഉം ഉം
ആഹ് പിന്നെ മഴയത്തന്നും ഇറക്കാതെ ശ്രദ്ധിക്ക കുട്ടികൾക്ക് അസുഖം വന്നാ ഭയങ്കര പാടാണ് അത് മാത്രല്ല ഞങ്ങളുടെ ഏരിയയിലൊക്കെ ശിഖല്ല എന്ന് പറഞ്ഞൊരു രോഗം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഉം ഇവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലൊക്കെ രണ്ട് മൂന്ന് പേർക്കൊക്കെ അത് സ്ഥിരീകരിച്ചു അപ്പം അങ്ങനെ വന്നപ്പോ ഇവിടെൊക്കെ എല്ലാവരുടുത്തും അത്രയും കെയറ് ആക്കും ണം എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിക്കണം പിന്നെ ചൂടുവെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ അധികം അതായത് നമ്മളുടെ കൊറോണ വന്ന സമയത്തെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് ബോധവത്ക്കരണം വൽക്കരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു
ആഹ്
ഉം അപ്പൊ അസുഖങ്ങള് ഒത്തിരി പിടിക്കുന്ന സമയമാണേ
ഹലോ
കേക്കാൻ പറ്റുന്നില്ല
വിട്ട് വിട്ടേ കേൾക്കുന്നോളൂ
ആഹ് അതെല്ലേ
ഉം
ഉം നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഈ ഇതിന്റെ ശിഖലയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ
ആഹ് അടുത്തായിട്ടില്ലെങ്കും ഉണ്ട് പ്രശ്‌നമാണ്
ഉണ്ടല്ലേ പ്രശ്നമാണ് ഞങ്ങളുടെ അടുത്ത മെഡിക്കൽ കോളേജ് ഉണ്ട്
അപ്പറം ഇപ്പുറം ഉള്ള വീടുകളിലൊക്കെ ആണ് ആഹ്
ആണല്ലേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മറ്റേ കൊതുക് ശ്രദ്ധിക്ക
ആഹ് റബറും തോട്ട ആയതുകൊണ്ടേയ് ചിരട്ടകളുടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കവാ
ആഹ് അതെ അത് ഈ അതിന്റെ ഉടമസ്ഥൻന്റെ അടുത്ത് പറയുകയോ ആ ചിരട്ട വല്ലോ വെള്ളം കളയുക എന്തെങ്കിലൊക്കെ ചെയ്യണ്ടേ
ചെയ് അവരോട് പറഞ്ഞാലുണ്ടല്ലോ അവര് വരത്തില്ല ഒരുപാട് നമ്മള് പരാതി കൊടുത്തിട്ടുവേ
ഉം
പരാതി കൊടുത്തിട്ടും വലിയ അനക്കൊന്നുല്ല പഞ്ചായത്തീന്ന്
പഞ്ചായത്ത്ന്ന് ആഹ് അതെ
ഉം
അതൊന്നും കൂടെ പറയണം കാരണം നമ്മളുടെ കുട്ടി കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതല്ലേ പരിസരം വൃത്തിയായി കിടന്നില്ലന്നുണ്ടെങ്കില് അതെന്ത് മാത്രം ബുദ്ധിമുട്ടാകും കൊച്ചു മക്കൾക്കൊക്കെ ആ ഒരു അസുഖങ്ങൾ വന്നാലേ റബ്ബറിന്റെ സൈഡ് ആണോ നിങ്ങളെ വീട്
ആണ് ആണ് റബ്ബറാ ഫുള്ള് റബ്ബറിന്റെ നടുക്കായിട്ടാണ് വീട്
അപ്പൊ കൊതുക്കൾ ഒത്തിരി ഉണ്ടാവും അല്ലേ
ആണു ണ്ട്
മഴയാവുമ്പോഴത്തേക്കും കൊതുക് വരും വളരെ ശ്രദ്ധിക്ക ആഹ് കുഞ്ഞിനെ ഉറക്കുമ്പോഴോ നെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്
ആണ് ഒരുപാട് ശ്രദ്ധിക്ക് എന്നാലും നല്ല കൊതുക നമ്മളപ്പോഴും വീട്ടിനകത്തിരിക്കത്തില്ലല്ലോ ആഹാരൊക്കെ കൊടുക്കാൻ പൊറത്തോട്ടൊക്കെ ഇറങ്ങും
അതെ
അപ്പൊ നല്ല പോലെ
ഉം അത് മാത്രല്ല ചൂട് കാലത്തും ഈ പാമ്പുകളുടെ ഉണ്ടായിരുന്നു. ഇപ്പ ഈ തണുപ്പാവുമ്പോഴത്തേക്ക് ഈ സൈഡുകളിലൊക്കെ ഈ റബ്ബറും തോട്ടങ്ങളൊക്കെ അല്ലേ ഈ കരിയിലകളുടെ ഒക്കെ ഇടയിൽ ഈ പാമ്പുകളുടെ ശല്യവും വരും അതും ശ്രദ്ധിക്കണം.
ഉണ്ടണ്ട് ഒരുപാടുണ്ട് ഇപ്പടുത്ത്ന്ന് തന്നെ എത്ര എണ്ണത്തിനെയായി
ആണല്ലേ ഞങ്ങളവിടെ ഒരാള് നിർത്തിയാണ് ഈ ചൂട് സമയം വന്നപ്പോ പരിസരങ്ങള് ഫുള്ളും ഇതാക്കിയത് ഞങ്ങളവിടെ ഭയങ്കരമായ പാമ്പിന്റെ ശല്യമായിരുന്നു രണ്ട് മൂന്ന് കു കുട്ടികളെ കടിച്ചു അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ വന്നായിരുന്നു അങ്ങനെ വന്നപ്പോ പ്പം വേനൽക്കാലത്തും പ്രശ്നവാ മഴക്കാലത്തും പ്രശ്നവാ
ആന്ന് ആന്ന് ഇവിടെ എല്ലാം കാട് കേറി കെടക്കുവാ
അതെ ല്ലെ ഇത് പഞ്ചായത്തില് പറഞ്ഞിട്ടേ കൊതുകിൻ്റെ ഇത് പറയണം കേ ട്ടോ അത് പറയാതിരുന്നാല് അത്
ണയായിട്ട് വരുന്നതാണ് പഞ്ചായത്തിന്ന് ഇപ്പൊ ഈയിടെ ഈ മാസം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അല്ലെങ്കിൽ ഹെൽത്തിന്നൊക്കെ വരുന്നതാ നോക്കാനും പരിസരവൊക്കെ
ആണല്ലേ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യവാണ്
അത് ഇനി വന്നപ്പോ ഇനി ആളില്ലായിരുന്നോന്നും അറിയത്തില്ല ഏ ഇവിടെ എപ്പോഴും അങ്ങനെ ആൾ
ഉം ഉം ആണല്ലേ ഓക്കെ ഓക്കെ ജോലി ചെയ്യുന്നവരൊ ക്കെ ഇണ്ടാവും അല്ലേ
ആന്ന് ഹസ്ബെൻഡിന് ആഹ് ഹസ്ബൻ്റിന്റെ കൂടെയ് ഞങ്ങളും കൂടെ അടുത്ത ഹസ്ബൻ്റിന്റെ ജോലി അപ്പ കൂടെ പോവാറുണ്ട്
ആഹ് ഓക്കെ ആ ആ അപ്പൊ വീട്ടിൽ ആരും ഉണ്ടാവില്ല
ല്ല അപ്പ അറിയത്തില്ല അടച്ചിട്ടിട്ടാ പോണത്
ആഹ് ശരി അപ്പൊ എന്തായാലും ശ്രദ്ധിക്കാ കുഞ്ഞിനെ ശ്രദ്ധിക്ക കുഞ്ഞിനെല്ല എല്ലാം മുതിർന്നവരും ശ്രദ്ധിക്ക അസുഖങ്ങള്ന്ന് വെച്ചാൽ ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ലോകത്ത് വരുന്നതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാ
ആണ് ആണ് എല്ലാതീന്നും അസുഖം വ രുത്തും
അതെ ഒരു കൊറോണ വന്ന് ടൈമിൽ തന്നെ കണ്ടില്ലായിരുന്നോ എന്തു മാത്രമാണ് ഇപ്പ ശിഖല്ലാന്ന് പറഞ്ഞു വന്നപ്പോ അത് അതിനപ്പു പ്പുറം
ആണ് ഹോസ്പിറ്റലിൽ എല്ലാ ആൾ ആളുകളെ ഒള്ളൂ
ഹോസ്പിറ്റലില്
ഉം
അതെ യലെ
ഇവിടെ ഇങ്ങനെ വിളിച്ചോണ്ട് പോണെ കേട്ട് മുന്നറിയിപ്പ് ന്നൊക്കെ പറഞ്ഞിട്ടെ
ആഹ് ആഹ്
ശ്രദ്ധിക്കണം ന്നൊക്കെ പറഞ്ഞിട്ട് ആഹ് ആഹ്
ആ ആ ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്ത്ന്ന് ഈ ആശാ ആശ വർക്കേഴ്സോ അങ്ങനെയുള്ള അംഗനവാടി അങ്ങനെയുള്ള അവിട് ന്നൊ ക്കെ ആളുകൾ വരാറുണ്ട് വന്നിട്ട് അവര് ഈ പാമ്പിന്റെ സ് സമയത്തും ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഈ പ്രശ്നം വന്നപ്പോഴ് ത്തേക്കും അവര് ഈ പാമ്പിന്റെ ഇത് വന്നിട്ട് പറഞ്ഞായിരുന്നു ക്ലീനാക്കണം പരിസരങ്ങള് എല്ലാം വൃത്തിയായി സൂക്ഷിക്കണംന്ന് പറഞ്ഞിട്ട്
മെയ് പ്പ വല്യാ പ്രശ്നമാ സാധാരണ കാടു കേറി കിടക്കുന്ന എന്തോ വല്യ പ്രശ്ണക്കെ ആക്കാം ന്നൊക്കെള്ള രീതിയിലായി ന്നാലും ഇവിടെന്നും ഒരിത് വീണ്
ഏഹ് ശുചിത്വം പാലിച്ചില്ല ന്നുണ്ടെങ്കിൽ അതിനക തായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് അവര് പറയുന്നെ
ആഹ് ആഹ്
ഇപ്പം ഞങ്ങക്ക് പിന്നെ ആ സമയത്ത് ഫുള്ള് നമ്മളെ പരിസരം എല്ലാം ഞങ്ങള് വൃത്തിയാക്കിയത്കൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല ഇപ്പം മഴ വന്നപ്പോഴത്തേക്കും നല്ല ഒര് എല്ലാം ക്ലീൻ നല്ല വൃത്തിയായിട്ടേ എല്ലാം തായി ഞങ്ങക്ക് പിന്നെ ഞങ്ങളെ പരിസരത്തൊന്നും റബ്ബറും കാര്യങ്ങളൊന്നും ഇല്ല
ആഹ് ആഹ്
അതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഞങ്ങക്ക് കൊതുകിന്റെ ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ പാമ്പ് ബുദ്ധിമുട്ടാ
ശല്യ ഉണ്ട് ആഹ്